ആഹ് കേക്കുന്നുണ്ടോ നിനക്ക് ആഹ് എന്തൊക്കെയുണ്ട്
നല്ല വിശേഷം എന്തൊക്കെയുണ്ട്
ആഹ് ഇവിടെയതെ നല്ല വിശേഷംട്ടാ എന്നിട്ട് എന്തായി നീ ഒറങ്ങിയില്ലായിരുന്നാ
ഞാൻ ഒറങ്ങിട്ടില്ല അല്ല എന്തീ സമയത്ത് വിളി
ആഹ് അതെ എനിക്കൊറക്കം വന്നില്ലായിരുന്ന് ഞാനൊരു സംഭവം കേട്ടിന്ന് അതൊന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ
അയ്യോ എന്താണ് ശബ്ദം കേട്ടിട്ടന്നെ പേടയാവണല്ല എന്താണ് സംഭവെന്താണ്
ആഹ് ഈ നമ്മുടെ നാട്ടിലേ പഴയ ബംഗ്ളാവ് നിനക്കറിയുന്നൂടെ
ആഹ് പിന്നറിയാ വർഷങ്ങളായിട്ടതവടാരും താമസിക്കാറില്ലല്ലോ
ആഹ് ഇന്നലെ രാത്രി അവിടെ എന്തോ വെളിച്ചം കണ്ടന്നൊക്കെ എന്റെ ചേട്ടൻ പറഞ്ഞതാണ് ട്ടാ
ഏഹ് അത് അതിൽ ആരെങ്കിലും കേറിയതായിരിക്കും വല്ല കള്ളനായിരിക്കും
പക്ഷെ അതാണ് വിചിത്രം വാതിലൊക്കെ പൂട്ടിയ നിലയിലായിരുന്നന്നേ
ഹാ പിന്നെ
പിന്നെ പിന്നെ ചേട്ടൻ കുറച്ചു നേരം ഇങ്ങനെ നോ ക്കി നിന്നിട്ടാ അതഴിഞ്ഞിട്ട് മുകളിലെ ജനാലയിലൂടെ ഒരു വെള്ള സാരി ധരിച്ച സ്ത്രീ നടക്കണ പോലെ കണ്ടത്രേ
ഒന്ന് നിർത്തിയെ ഇങ്ങനെയൊക്കെ പറയല്ലെ മനുഷ്യന് പേടിയാവണ്
ഞാനത് വിശ്വസിച്ചില്ലാട്ടാപ്പ ചേട്ടൻ പറഞ്ഞോണ്ടേ പക്ഷെ ഇന്ന് രാവിലെ നാട്ടുകാർക്കും അതേ കാര്യം പറയാന പറഞ്ഞോൊണ്ടിരിക്കണായിരുന്നേ
അപ്പൊ ആരും അകത്ത് പോയി നോക്കിയില്ലേ
ആ ഹ രണ്ട് ചെറു പ്പക്കാരെന്തോ ധൈര്യം കാട്ടി പോയിന്നൊക്കെ കേട്ടെ പക്ഷെ അകത്ത് കയറിയപ്പ ആരേ കണ്ടില്ലാന്ന് പക്ഷെ മുകളളിലത്തെ നിലൽ നിന്ന് കാലോച്ചൊക്കെ കേട്ടന്നൊക്കെ പറയണ്ടായിന്ന്
ശരിക്കും ണ്ട അവര് പിന്നെ എന്ത് ചെയ്ത്
അവര് താഴേക്ക് ഓടിഅല്ലാതെ എന്ത് ചെയ്യാൻ പിന്നെ പുറത്തേക്ക് വന്നപ്പോ തന്നെ ഒരാള് പറഞ്ഞന്ന് ആരോ പിന്നീ നിന്ന് എന്റെ പേര് വിളിച്ചുന്നക്കാ
ഓഹൊ ഞാനിന്ന് ലൈറ്റ് ഓഫ് ചെയ്യള്ളാട്ട
കഥ ഇപ്പോഴാണ് തുടങ്ങണത് അത് നീ മറന്നാ ആഹ് ഉണ്ട് ആ വീട്ടിലെ വർഷങ്ങൾക്ക് മുമ്പേ നടന്നരു മരണത്തെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ
ഇല്ലല്ല പറ
ആഹ് അപ്പൊ ഞാനെ ആദ്യം തൊ
ട്ട് പറയാം അതായിരിക്കും നല്ലത് ആ ഓക്കേ ഓക്കേ ഓക്കെ
അപ്പൊ ഏകദേശം ഒരു മുപ്പത് വർഷം മുമ്പാണട്ട സംഭവം ആ ബംഗ്ലാാവിലെ ഒരു കുടുംബം ഉണ്ടായിന്ന് അച്ഛൻ അമ്മ ഒരു മകളും ഉ
ഒരു പെൺകുട്ടിക്കാണോ എന്തേലും സംഭവിച്ചത്
ആഹ് അതാണ് എല്ലാരും പറയണത് അവളുടെ പേരെന്തോ ദേവിക ആഹ് അങ്ങെ പിന്നെ പുള്ളിക്കാരി ഭയങ്കര പാവ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്
പിന്നെ
പിന്നെ ഒരു മഴ മഴ പെയ്ത രാത്രിയിലായിരുന്നുന്ന് പെട്ടെന്ന് ആ വീട്ടിലെ ലൈറ്റുകളൊക്കെ എല്ലാരും ഓഫായി പോയി പിന്നെ അതിനു ശേഷം ആ പെൺകുട്ടീനെ ആരും ജീവനോടെ കണ്ടിട്ടില്ലന്ന് ആഹ് പിന്നെ അടുത്ത ദിവസം അവളുടെ മു റി തൊറന്നപ്പോൾ ആരും ഇല്ല പക്ഷെ ജനല ഒക്കെ തുറന്ന് കിടക്കായിരുന്ന എന്നൊക്കെ കേട്ടെ
അപ്പൊ പോലീസ് ഒന്നും ഇതിനെ പറ്റി അന്വേഷിച്ചില്ലേ
ഉം അന്വേഷിച്ചായിർന്നു പക്ഷെ എന്താണ് ഒരു തെളിവും കിട്ടിയില്ല സാദാ പോല പിന്നെ അതുകൊണ്ട് തന്നെ എന്താ കേസ് അവസാനിപ്പിച്ച് കിട്ടാത്തോണ്ട്
അപ്പ പിന്നെ വീട്ടിൽ ആരും താമസിചില്ല
ഉം ഒരു രണ്ട മൂന്ന് കുടുംബങ്ങളൊക്കെ താമസിക്കാൻ വന്നിട്ടുണ്ട് പിന്ന പക്ഷെ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളല എല്ലാരും ഒക്കെ വീട് വിട്ട് പോയിന്ന്
അതെന്തുണ്ട
അത് രാത്രിയിലൊക്കെ ആരോ പടികളൊക്കെ കേയറുന്ന ശബ്ദമൊക്കെ കേക്കും പിന്നെ ക ഒഴിഞ്ഞ മുറിയിലൊക്കെ നിന്ന് ചിരിയേക്കും പിന്നെ ആരു ഇല്ലാത്ത അടുക്കളയില് പാത്രങ്ങളൊക്കെ വീഴണ ശബ്ദം അങ്ങനെയൊക്കെ കേക്കണ
അല്ല ഇതൊക്കെ ഇവിടെന്നാണ് ചേച്ചി കേട്ടത്
നമ്മുടെ ലൈബ്രേറിയൻ സാറല്ലേ പുള്ളിക്കാരൻ പറഞ്ഞന്ന് അപ്പ അദ്ദേഹം ഇങ്ങനെ പഴയ പത്ര കട്ടികളൊക്കെ ഇങ്ങനെ കണ്ടെട്ട്ണ്ടന്ന് അതിലെഴുതിക്കണന്ന്
ചേച്ചി ഇതിലൊക്കെ വിശ്വസിക്കണുണ്ടോ
യാ ഫുള്ള് ആയിട്ടില്ല പക്ഷെ ചെല കാര്യങ്ങളൊക്കെ കേക്കുമ്പോ സംശയം നമുക്ക് തോന്നൂലേ
അതെ എനിക്കിപ്പോ ജനലിലേക്ക് നോക്കാൻ തന്നെ നൈസായിട്ടൊരു പേടി
ആഹ് നിന്റെ ജനലൊക്കെ അടച്ചിട്ടിട്ടുണ്ടല്ലേ
ഉം പിന്നെ ആഹ് ഇണ്ട്ണ്ടുണ്ട് ഒരു മിനിറ്റെ ആഹ് അടച്ചിട്ടുണ്ട് അടച്ചിട്ടുണ്ട്
ഹോ എന്തിന ഇത്ര ടെൻഷൻ
ചെൻ അല്ല ചേച്ചി കഥ പറയാൻ തൊടങ്ങിയപ്പോല്ലേ പൊറത്ത് നിന്ന് ഈ പട്ടി കരച്ചില് ഓരിടുന്ന പോലത്തെ ഒരു സൗണ്ട് എനിക്ക് തോന്നണ പോലൊരു തോന്നല്
ഉം അപ്പൊ ചെലപ്പം മഴേം പെയ്യാൻ പോവ്വാൻ
ഉം അല്ല ഒരു മിനിറ്റെ
എന്തായി
ആഹ് എന്റെ വാതല് ആരാണ്ട് മുട്ടിയതോലെ തോന്നി
ഈ സമയത്ത
ഉം അതെ പക്ഷെ ഇപ്പ സൗണ്ടൊന്നും വര്ണില്ല
ഉം അപ്പൊ തൊറക്കണ്ടാട്ടാ ചെലപ്പാ ഒന്ന് ആദ്യം ഒന്ന് ജനലികൂടെ ഒന്ന് നോക്കിക്കട്ടോ
ആഹ് ആഹ് നോക്കാ നോക്ക കേക്കണണ്ടാ ഹലോ ആഹ് കേക്കണണ്ടോ ഇല്ലില്ല അവിടാരും ഇല്ലന്ന് തോന്നണ് പക്ഷെ വതില്ന്റെ മുന്നില് എന്തോ ആഹ് എനിക്ക് തോന്നിയതായിരിക്കും
ആഹ് എന്താ പറഞ്ഞെത്
എന്തോ എന്തോങ്ങനെ അവിടെന്തോ കൊറേ അഴുക്ക് പിടിച്ച് കിടക്കണ പോലെ കാൽപ്പാട് പോലെയൊക്കെ
ആഹ് നിനക്കൊറപ്പാണോ
അറിയില്ല എനിക്ക് എനിക്ക് ചെർതായിട്ട് പേടിയാവണണ്ട്
ഏഹ് ശരിയെന്നാ ഫോൺ വെക്കരുതിട്ട ലൈനും കട്ടാക്കല്ലേ നീ ഓരോ മുറി നോക്കിക്കൊണ്ട്
ഞാന് എന്നാ ഹാളി പോയിരിക്കാം
ആഹ് ഓക്കെ എന്തേലും കാണുന്നുണ്ടോ നീ
ഏയ് ഇല്ല പക്ഷെ
എന്ത് പക്ഷെ
അല്ല ഈ ടി വി യേ ടി വി ഓൺ ആയേക്കണ് ഞാൻ ഓണാക്കിയില്ല അതാണ് ഞാൻ ഓർത്തത്
ഏഹ് ടി വി യൊക്കെ സ്വയം ഓണാവോ
അത് പക്ഷെ സ്ക്രീനിലൊന്നും കാണിക്കല്ലേ ഇങ്ങനെ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ പരപരാന്ന് കാണിയ്ക്കൂല്ലേ അങ്ങനെ ഒള്ളൂ
ആഹ് അപ്പത് റിമോട്ട് എടുത്ത് അങ്ങട് ഓഫ് ആക്ക്
ആഹ് ഓഫായി പക്ഷ്
ഇനിയെന്താ പറ്റിയെ
അല്ല ഞാൻ ഓഫ് ചെയ്തിട്ട് പിന്നെ ഓണാവ്ണ്
ശരിക്കും കാ
കാര്യായിട്ടാണ് ഉം ആഹ് ശരിയ കൊഴപ്പുല്ലെന്ന് തോന്നണു
ആഹ് പെ ശെരിയെന്ന പേടിക്കണ്ടാട്ടാ ആഹ് ഫോൺ സ്പീക്കറിൽ ഇടരുതേ ഞാൻ ലൈനില് തന്നെയുണ്ടെ ഉം അതെന്താ ശബ്ദം
ആഹ് അടുക്കളയിൽ നിന്നുന്നൊള്ള ഒച്ചപോലെ തോന്ന്ണ്ല്ലെ
ആണോ അയ്യോ പോയി നോക്കണൊന്നും വേണ്ടാട്ടോ
ഇല്ല ഞാൻ ഒറ്റക്കൊള്ളൂടാ.
അയ്യോ വാതിലൊക്കെ പൂട്ടിയിട്ടിട്ടില്ലേ.
ആഹ് വാതിലൊക്കെ പൂട്ടീട്ടൊണ്ട്.
ഉം.
ഉം.
പിന്നൊരു ഒച്ച കേക്കണ പോലെണ്ടല്ലേ.
ഏഹ് എന്തൊച്ച കേട്ടെ.
ആയിങ്ങനെ സ്റ്റീൽ ഗ്ലാസ്സു മേശപ്പുറത്ത് വെക്കണ പോൽത്തൊരൊ‌ച്ച.
വീട്ടില് പൂച്ചയുണ്ടാടി നിൻ്റെ.
ഏയ് പൂച്ചൊന്നുല്ലാ ചെലപ്പം അറിയില്ല.
അതു ചെൽപ്പം കാറ്റ് എന്തെങ്കും ഉണ്ടായിരിക്കും ജനലോ എന്തേലും തൊറന്നു കെടപ്പുണ്ടോ.
അല്ല എല്ലാ ജനലും അടച്ചിട്ടേക്കെയാ.
ആണോ ഞാനൊരുകാര്യം ചോയ്ക്കട്ടെ.
ആഹ് ചോയ്ച്ചോ.
നിന്റെ വീടിന്റടുത്തല്ലെ ആ പഴയ ബംഗ്ലാവ്.
ആഹ് എന്റെ ടെറസി നോക്കിയാ കാണാം.
അതിപ്പ ജനലിലൂടെ ഒന്നു നോക്കാൻ ധൈര്യം ഉണ്ടോ നിനക്ക്.
ഏയ് വേണ്ട വേണ്ട എനിക്ക് പേടിയാണ്. നോക്കട്ടേ വെർതെ ണ്ടേ ഉം.
അതെ.
അല്ലെന്താ അങ്ങനെ പ്രത്യേകിച്ച് ചോദിക്ക്യാൻ കാര്യം.
ഇല്ല ഞാൻ ചുമ്മാ ഒന്നു പർഞ്ഞതാണ്.
ഞാൻ നോക്കിയില്ല പക്ഷേ.
പക്ഷെ എന്താ.
അല്ല എന്റെ ജനലിന്റെ ഗ്ലാസ്സില്ങ്ങനെന്തോ ഗ്ലാസ്സിന്റെ പൊറത്ത്ങ്ങനെന്തോ ഒരു ഒരു നെഴല് പോല.
ഏഹ് പൊർത്താരെങ്കിലും അപ്പ ചെൽപ്പം നിൽക്കണ്ടാപ്പി അതായിരിക്കും.
ഉം ഇല്ല അത് നീങ്ങണില്ല നെഴല്.
അഹ്.
അങ്ങനണ്ട് ലൈറ്റൊക്കോ ഓഫൊന്നും ചെയ്ത് നോക്കണ്ടട്ടോ ഏയ് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യൊന്നുല്ല. പിന്നേ.
ഏഹ് ഏഹ് ഹലോ. കേക്കണ്ടാ.
ആഹ് കേക്കാം കേക്കാം എടക്ക് സൗണ്ട് ഒന്നിങ്ങനെതാവണ പോലെ കൊഴപ്പല്ല പക്ഷെ.
ആഹ് ചെൽപ്പ നെറ്റ് വർക്ക് പ്രശ്നായിരിക്കും മഴയാ പെയ്യാൻ പോണല്ലേ അതാണ്.
ഉം. ആഹ് അങ്ങനെ.
ആഹ് എന്തൊരു ശബ്ദം കേട്ടല്ലോ.
ശബ്ദോ എന്തു ശബ്ദം.
ആ മീരാന്ന് ആരോ വിളിക്കണ പോല.
ഞാൻ വിളിച്ചില്ല.
ഏഹ് ദൈവമേ അവള് നിന്റെ വീട്ടില് പ്രേതം ഉണ്ടോടി.
ആഹ് ഇങ്ങനെക്കെ പർഞ്ഞപ്പഴ് എന്തൊക്കെയോ നിക്കണ. എന്തോ ഒരു ഒരു എന്തോ പോലെ തോന്നണ് ബാക്കിലൊക്കെ ആരോ നിക്കണ പോലെക്ക.
ഓഹ് പേടിക്കണ്ട കേട്ടാ പ്രാർത്ഥിച്ചോ ഞാൻ വേണേല് വരനോ അങ്ങട്
ആഹ് അറിഞ്ഞൂടാ എനിക്കറിയാൻ പാടിള്ളാ എന്താന്നറിയില്ല
ആഹ് എന്തേലും തോന്നുന്നുണ്ടോ നിനക്ക്
ആഹ് ഒരു ടെൻഷൻ പോല ഞാൻ ഭയങ്കര പേടിച്ചു പോയി
ആഹ് പേടിക്കണ്ട പ്രാർത്ഥിച്ചാ മതി
എന്താണ് അന്ന് ഇപ്പഴെ പെട്ടെന്ന് ലൈറ്റ് ഒക്കെ ഓഫ്‌ ആയി ഒരേ സമയം പിന്നെ അഞ്ച് സെക്കന്റ് ഇതെ ഇപ്പ പിന്നെ ഓണായി
ആഹ് അപ്പ എന്തേലും ഫ്യൂസ് പോയതായിരിക്കും എടീ
അല്ല പക്ഷെ പുറത്തുള്ള സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ ഓൺ ആയിരുന്നല്ലേ എന്റെ വീട്ടിലെ ലൈറ്റ് മാത്രം പോയള്ളൂ
പിന്നെ
ആഹ് ഞാനാണെങ്കി ഫ്രണ്ട് വാതിൽ വന്നിട്ട് പുറത്തേക്ക് നോക്കിയപ്പോ ആഹ് വാതിലും തൊറന്നിട്ടില്ല
ഏഹ് അപ്പ പൂട്ടി വെച്ചിരിക്കല്ലായിരുന്നോ നീ
ഹലോ ഇല്ല പൂട്ടില്ലായിരുന്നു എന്നിട്ട് ആരോ പൊറത്ത് നിന്ന് ഇങ്ങനെ പിടിച്ചേക്കണ പോലെ
അയ്യോ നിനക്ക് തോന്നുന്നത് ആണോ
അറിഞ്ഞൂടാ എന്തോ പൊറത്തേക്ക് നോക്കിയപ്പോ ഞാൻ ആരെയും കണ്ടില്ല ഏതായാലും
ഓഹ് നീ എവിടെയാണ് ശരിക്കും ഇപ്പ നിക്കണത്
ഹാളില് എല്ലാം ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്
ശരിയെന്നാ ജനലിലോട്ടൊന്നും പോവണ്ടാട്ടോ
ഇല്ല ഇല്ലില്ല
ആഹ് പിന്നെ ഒരു കാര്യം പറയട്ടെ ഞാൻ
ഒരു കാര്യം പറയട്ടെ ആഹ് പറഞ്ഞോ
ഇന്ന് വൈകുന്നേരേ ഞാൻ നമ്മുടെ നാട്ടിലെ ആ ചേട്ടനോട് സംസാരിച്ചാർന്ന്
സംസാരിച്ചാർന്നു ഏത് ആഹ് ബംഗ്ലാവിനെ കുറിച്ചാ
ആഹ് അതെ അതെയ് അപ്പോ ഒരു
അതേ അപ്പ ഒരു കാര്യം പറഞ്ഞായിരുന്നു രാത്രി പന്ത്രണ്ട് മണിയാവുമേ ആ വീട്ടിലേക്ക് നോക്കരുത്
അതെന്താ
കാരണം ആ സമയത്ത് ജനലിൽ ആരെങ്കിലൊക്കെ നിന്നാലേ ആ നിഴല് നിന്നെ ശ്രദ്ധിക്കൂ എന്നൊക്കെയാണ് വിശ്വാസം
വിശ്വാസം അൽ ഇപ്പൊ സമയെത്രയായി
ആഹ് നോക്കട്ടെ ട്ടാ ആ പതിനൊന്നേ അമ്പത്തിയേഴ്
പതിനൊന്നെ അമ്പത്തിഏഴ് ആണോ എന്നാ ഞാനൊരു സത്യം പറയട്ടെ
ആഹ് പറ
ആഹ് പറ ഞാനിപ്പ ഈ പറഞ്ഞതൊക്കെ ചുമ്മാ പറഞ്ഞതാണ്
അയ് ശരി
ശരി ആളെ പറ്റിക്കുന്നോ പിന്നെ ഇത്രയും വലിയൊരു കഥ എന്നോട് പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും പറയാണ്ടിരിക്കാൻ പറ്റോ
ആഹ് അപ്പ നമ്മള് ഒരേ പോോലെ അഭിനയിച്ചല്ലേ അപ്പ ഞാനും അഭിനയിച്ചു നീയും അഭിനയിച്ച്
അതെ അതക്കെ നമ്മടൊ ഒരു ഐഡിയ അല്ലേ